കേൾക്ക്ണ്ടാ
ആഹ് ആഹ്
പിന്നെ മഴ മാറിയ ഏ
മഴ ആഹ് പ്പല്ല ഏതാലും
ആഹ് താ ഇവ്ടെ മഴ പെയ്യ്ണ്
ഏ ഇപ്പ ചോർന്ന്ണ് ഇത്‌വരെ ഇണ്ടായിനി
ഏ ഇബടെതാങ്ങനെ മഴ പെയ്തിട്ടും ഇതാക്ക്
ഇതിലെന്നേണ്
അയ് ശെരി ആഹ്
അതോണ്ട് ഒന്നിനും തോന്ന്ണ്ല്ലേയ് മഴ ങ്ങനെ പെയ്ത്ട്ടേ
ആഹ് അല്ല മൂത്ത കുട്ടി മൊ മോളാണോ
അല്ല മൂന്നും ആൺകുട്ടിയാളന്നെ ആഹ്
ആഹ് അതേനെ നല്ല വർക്കേളൊക്കെണ്ടാവൊല്ലാ
പറെൻണ്ട ഹൗ ന്റെമ്മോ
അല്ല ഞാൻ ങ്ങനെ കേ മൂന്നാങ്കുട്ടിയാളാണെങ്കി എപ്പൊഴും അങ്ങട്ടും ഇങ്ങട്ടും വഴക്കെന്നെ ഏയ്രിക്കും
അതെന്നേണ് ഏത് നേരോം കടക്ക്ണരാ കെട്ക്ക്ണ ആ ടൈമില ടി ഇല്ല്യത്തൊള്ളൂ അത് വെരെ അടിയാ
ഇവര് എനിക്ക് മൂത്തത് പെൺകുട്ടിയാ രണ്ടാമത്തതാണ് ആൺകുട്ടി ഇവര് ഇത്‌ തന്നെ എടക്ക്ങ്ങനു തല്ലൂടും തല്ലുട്ടത്തിനൊക്കെ ഓര് പക്ഷെ മോനെന്ത്യ്യുംന്ന്ചാല് ഈ ചാ ടി മർച്ചില് കൂടുതലാ ഭയങ്കര ഒരു ഭാത്ത് ഒതുങ്ങിയിരിക്കില്ല അങ്ങട്ട്
ഉം അതെന്നെ ഇവടിയൊക്കെ അങ്ങോട്ട് ഓലെ കാട്ടി ഇങ്ങ ട്ട് കാട്ടി അങ്ങനെ എന്തക്കേയാണ് ഞാൻ എടപെടല് ചെലേപ്പോ എടപെടൂല ചെലേപ്പൊ അമ്മക്ക് ഒന്നായിറ്റ്ങ്ങട്ടൊരു പ്രഷർ വെരൊല്ലോ
ആഹ് അങ്ങൻതന്നെ ഞാനും ചെയ്യല് ഞാൻ കൊറേക്കെങ്ങനെ മിണ്ടാ
അതെന്നെ കൊറേഞാനങ്ങനെ മിണ്ടാതെക്കും പിന്നാട് ഒന്നാഴ്ട്ട് അങ്ങട്ട് കൊട്ക്കും പ്പ് എല്ലാർക്കൂടി
ഇങ്ങനെണന്ന് വച്ചാല് ചെറിയാള്ണ്ട് അയാൾക്ക് മൂന്ന് വയസ്സാവുന്നൊള്ളു മോൾക്ക് അപ്പൊ കാണിക്കുന്നത് കണ്ടിട്ട് അവളും ഇവര് രണ്ടാളും ഒരു സെറ്റാ എന്നിട്ട് ചാ മറിച്ചിലും കേയറി മറിച്ചിലും ഭയങ്കരാ മോളെ കൊണ്ട് കൊഴപ്പല്ല്യ അവള് പിന്നെ ഒതുങ്ങിയിട്ടെന്നെ അവ്ടെ ഇരുന്ന് പഠിക്കേ യെഴ് ഇത് ഇവര് അവിടെ പോയിട്ട് അവളെ ശല്യപ്പെടുത്തും
ഉം ഇവൽ ചെർത് വെൽത് വെൽ ഇവൽത് കണ്ടല്ലേ മറ്റോലും വളര്
ആഹ് ആഹ് ആഹ് ഇവിടെ മോനീ ചാടി മറീണെ കണ്ടിട്ട് എ ഇന്ന്പ്പോ ഇന്നലെ തോന്ന്ണു ഇവിടെ ജനലൊക്കെ തോറന്നിട്ടിരിക്ക്യാ
ആഹ,
അവ അടച്ചിട്ടില്ല അപ്പോ, ഞാൻ സാധാരണ രാത്രി ഞൻ അടക്കലുണ്ട്. ഇന്നലെ- അടച്ചിട്ടില്ല ഒരു ജനൽ തുറന്ന് ക ടക്കാണ്. ന്നട്ട ഇന്ന് രാവിലെ നോക്കുമ്പോണ്ട്- അല് തുറന്നിടാൻ വേണ്ടി നോക്കുമ്പോണ്ട ഒരു ജനല് തുറന്നു തന്നെ കടക്കാണ്.
ആഹ ശ്രദ്ധിക്കാം ഞാലേ പേടിയാണ്.
ആ എടങ്ങേല്ലേ രാവിലെ ഈ ജനലൊക്കെ തുറന്നിടും. ഈ റൂമിക്ക് ഇത്തിരി കാറ്റ് കേറിക്കോട്ടെ വെച്ചിട്ട്. നോക്കുമ്പോ ഇന്നല്ല ഞാൻ- അടയ്ക്കാനും വിട്ടുപോയുണ്ട്- എന്റെ ധാരണ ഉണ്ടാവുമല്ലോ.
നമ്മള് വിചാരിച്ചം- അടിച്ചിട്ടുണ്ടാവന്നൊക്കെ.
ആ തുറന്നിട്ടിരിക്കയാണ് അയിന്റെ ഇടക്ക് അടക്കൂല്ല.
ആഹാ അതാണേ. എന്നിട്ട് ഇന്ന് രാവിലെ- നോക്കുമ്പോഴാണ് ഞാന് ഇത് കാണ. തുറന്നിടാൻ നോക്കുമ്പോൾ ഞാൻ- ജനല് തുറന്നു കടക്കുന്നുണ്ട്.
ആഹ...
കഷ്ടകാലത്തിന് ഇപ്പോ ഓരോ സ്ഥലത്ത കേൾക്കണില്ലേ ഓരോ കാര്യങ്ങള്. പിന്നെ അതല്ല ഈ ചാനലൊക്കെ തോന്ന. ഇപ്പോ പാമ്പുകള് ശല്യംല്ല.
അതും അല്ല ഉണ്ട് അത അതില ആറെ.
ഏ. എവിടെ എപ്പോഴാന്ന് പറ എപ്പോഴും ഞാൻ ഈ വാതില് ഉമർത്ത് വാതിലൊക്കെ അടച്ചിടലാണ്. എങ്ങനാ കേറി കൂടണന്ന് അറിയില്ല ഓരോ വീട്ടില്. ഞാൻ എപ്പഴും എന്നിട്ട് പറയാ, അടച്ചിറിഞ്ഞട്ടോ ഇപ്പോ ഈ തനുപ്പ ഉള്ള കാരനേ. ഇവര് ഇങ്ങനെ കേറിക്കൂട അതാണ്. പിന്നെന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഹലോ...